ഹലോ എന്താ നേറ്ത്തെ ഇട്ക്കായിര്ന്നു
നേരത്തെ കോള് വന്നീന്നൊ അപ്പത്തേക്ക് ഇൻക്ക് വേറെ കോള് വന്നു
നാലിലോട്ട് ഇന്റോര് കോള് അവ്ടെ പോയി
എങ്ങനെ
ഇന്റോര് കോള് അവടെ പോയി
എവടെ പോണു
അത്പ്പോ രണ്ടെണ്ണായി
മനസ്സിലായില്ല
അത് നമ്മളെ ഇതില് അഞ്ചാളതും രണ്ടാമ രണ്ടെണ്ണ ആയി പറയും
ആഹ്
എടുത്തിട്ടില്ലെങ്കിലോ
ആഹ് കംപ്ലീറ്റഡ്ന്ന് കാണിച്ചേ ആർക്കറിയണ്
ആയിഷ മെമ്പർ ഏതാ
ഇതന്നെ
ഉം എന്നിട്ട് എന്തൊക്കെയാ വിശേഷങ്ങള് കുട്ടിയോ
കുട്ടി ഇതാ ഇവിടെ കിടക്ക്ണു
ഉം മക്കള്സ് പോയോ
മക്കള് ഒരാള് പൊയ്ക്കുണു ഒരാള്ണ്ട് ഇവടെ ഒരാൾക്ക് ജലദോഷം ചങ്ക് വേദന
ഉം ആർക്ക്
പെണ്ണിന്
ആഹ് ആഹ് ഇവിടെ ഉണ്ട് മാളെ ജലദോശം ഒക്കെ ഇണ്ട്
ഇപ്പം പോയിക്ക്ണോ
പറഞ്ഞയിച്ച്ക്ക്ണ് എന്താപ്പം കാട്ട്ണ് ചെറുതായിട്ട് ഉം
നിങ്ങൾ എവിടെണ് ഉള്ളത് പിന്നെ നമുക്ക്
ഫുള്ള് ബിസി എന്നാ ബിസി എനിക്ക് ഇപ്പളും ഒഴിവ്ണ്ടായിട്ടൊന്നും അല്ല ഞാന് ഇങ്ങട്ട് ഇരുന്ന്ക്കാണ് ഇതിന് ഫുള്ള് ബിസി
എ. എന്താ ഇപ്പൊ ഇത്ര തെ രക്ക്
രാവിലത്തെ തിരക്ക് അനക്ക് അറിയില്ലേ അമ്മാതിരി
രാവിലെ ഇപ്പം അത്ര വയ്യാതെ ഒന്നും നടക്കൂല
ആഹ് അതിനു ശേഷാണ് ബാക്കിയുള്ള ചായ കുടി അടക്കം അതിന് ശേഷാണ്
തരുമ്പാ മെഷീനും ഇണ്ട് ഒക്കെ അയില്ട്ടേച്ചാമതി
ഓക്കെ ഞാന് അതില് തിരുമ്പൂലാ ഞാന് നല്ല യൂണിഫോമൊക്കെ പൊറത്ത്ന്ന് തന്നെ തിരുമ്പല് യൂണിഫോം എന്തായി കിട്ടിയോ
യൂണിഫോം കിട്ടിയിട്ടില്ല പൈസ മേണത്രെ യൂണിഫോമിന് അയിലേറെ നല്ല നമുക്ക് ഇപ്പം മറ്റേത് അടിച്ചിട് ആയിരുന്നു
ആഹ് പൈസ
പൈസ വേണംന്ന്
ആഹ്
അപ്പൊ അത് അടുത്ത കൊല്ലം ഈ അക്കൗണ്ടിക്കേറൂലേ ആഹ് മാപ്പളൊക്കെ വന്നു
ആഹ്
ഉം
എന്നിട്ട് വേറെ എന്തൊക്കെയാ
ഉമ്മാടെ വേദനയൊക്കെ കുറവുണ്ടോ
കൊറച്ച് മാറ്റണ്ട് മാറിട്ടില്ല മാറ്റമുണ്ട്
ഉം എന്താ ഇപ്പം കയ്യൊന്ന് അനക്കാന് എന്താ പ്രശ്ണം
കയ്യല്ല കയ്യൊക്കെ അനക്കാതിരിക്കല് കുറവ് തന്നെ പുറം ഭാഗത്ത് നിന്നും ഇങ്ങട്ട് ആ പേശിയാള് വലിഞ്ഞ്ക്കാത്രേ
ആഹ്
ഉം എന്താ അള്ളാഹു ആലം മളെ
ക്കൂലാ
ഇല്ല റസ്റ്റന്നെ റസ്റ്റ് എടുക്കാൻ വന്നിക്കാണ് റസ്റ്റ് എടുത്തിട്ട് ശരിയാവണം
ഉം
ഉം ന്നാലും ഇപ്പോ കൊറേ മാറ്റണ്ട് മറ്റേത് നല്ല തേയ്ന്നു ആഹ് ഇപ്പൊ കൊറേ നടക്ക്ണൊക്കെണ്ട് മറ്റേതൊന്നിനും വെയ്ച്ചിരുന്നില്ല
ഉം നടക്കുമ്പോഴൊക്കെ വേദനയ്ക്കാരംലേ ഉം എന്നിട്ട് നിങ്ങളന്നെ ഒളളു ഉമ്മാന്റടുത്ത്
അല്ല എളേമ്മ വരും എളേമ്മ എടക്കടക്ക് വരും ഉം അല്ലാതെ ഒറ്റക്കൊന്നും ആവണില്ല മളേ
ബാത്ത്റൂംക്ക് പോകാനൊക്ക ബുദ്ധിമുട്ടന്നെയല്ലെ
ആഹ് ഒക്കെ ബുദ്ധിമുട്ടന്നെ ഒക്കെ ഉമ്മ പോകും എന്നാലും കുളിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്
ഉം എന്താ ഓരോരുത്തർ ക്കങ്ങനെ ഓരോരോ അസുഖങ്ങള് എന്താപ്പകാട്ട്ണു ആഹ് ഓളന്ന്ക്കുണു
ഉം അവിടണ്ടോ
ഏഹ്
അവിടെണ്ടപ്പോ
ആഹ് ഓളുണ്ടോടി
ആഹ് ആഹ് ആഹ് ഇന്നലെ റുക്യകുഞ്ഞാമ്മീം റയ്നാൻ്റെമ്മിയൊക്കെ വന്നിരുന്നു ഇന്നലയും മിൻഞ്ഞാന്നേറ്റേ
ഉം ഉമ്മാൻ്റടുത്ക്കോ
ഏഹ് ഓല്ബട്ക്ക് ആരെട്ത്ത്ക്കാപ്പൊ അസ്യാമു താത്താൻ്റെ ഉമ്മാല്ലേ റൈനാന്റെ ഉമ്മമ്മ കതിയാമുത്താത്തെ ഓരടുത്ത്ക്ക് വന്നതാ
അയ്നെന്താ
അത്‌പ്പൊ അവിടെ പെര പൊളിച്ചിട്ട് ഇവിടെയല്ലേ
ആഹ് ഓളെ വല്ലിമ്മ
ആഹ് അതന്നെ വല്ലിമ്മ ആഹ് റൈലാന്റൊക്കെ വല്ലിമ്മ ആഹ്
ആഹ് ഓലെ വല്ലിമ്മ അത് ശരി
ആഹ്
ഉം ഓലെവിടെ അവിടെല്ലേ താഴത്തല്ലേ
ആഹ് ഇവിടെ എന്താപ്പ പറയാ മറ്റേ ഓലെ റംലതാത്തെ
ആഹ് അതന്നെ ആഹ് സീന് ഇവിടുന്നങ്ങട്ട് എറങ്ങണോട്ത്തല്ലേ
ആഹ് അതന്നെ അതന്നെ ഉം
ആഹ്
ഉം അ ന്നിട്ടെ പിന്നെ എന്തൊക്കെയാ സുഖം
ഇതെന്താ ഒക്കെ ഒരുങ്ങിയാ
ഉം ഒരുങ്ങിട്ടില്ല ചോറ് അടുപ്പത്തിണ്ട് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കണം അട്ച്ചോരീറ്റ് കൂടില്ല ഇവിടെണ്ടായിന്നൊക്കെ വലിച്ചിട്ടൊക്കെ മടക്കിയെടുത്ത് വെച്ചു ആ ഒരു പണി മാ ത്രം കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള പണിയാള് മീ അതൊക്കെ ഇങ്ങട്ട് പോകുമ്പോഴത്തിന് ഇവിടെ പുസ്തകങ്ങളോടെ കളിയയ്ക്കാരം പുസ്തകം വൽ ചിട്ടൊരു പാത്രം എല്ലാതും വലിച്ച് ഇങ്ങട്ട്ട്ടിട്ടുണ്ടാവും മേക്കപ്പ്ന്നല്ല പൗഡറ് കൺമഷി ഇങ്ങനത്തെക്കെ
ഇപ്പാതൊന്നും ഇടാൻ പറ്റൂലാന്നറിയില്ലെ
മേക്കപ്പല്ല പൗഡറൊക്കെ
ഇട്ടാ പോലീസുടിച്ചൊത്ത് പറയും
എന്തിട്ടാല്
ലിപ്സ്റ്റിക്
ആഹ് ലിപ്സ്റ്റിക്കല്ലേ അങ്ങനെ വേണം കൊറച്ച് കൊറയട്ടെ ഉം
ഉംഹ്
എന്താരു കഥാ
എന്താ വരുന്നത് അങ്ങനെ
ആഹ് ലിപ്സ്റ്റിക്കില് ഫുള്ള് തന്നെയ
ഉം
ഏഹ്
ആഹ് ആർക്കും വിളിച്ചലും ഇല്ല ആരനെയും വിളി ച്ചലും ഇല്ല സമയവും ഇല്ല
ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറ് ഉണ്ട് എന്നിട്ടും സമയില്ല
അല്ല മോളെ ക്ലാസ് ഉണ്ട് അതോണ്ട് ഐമക്ക് ഇരിപ്പാ
ഇപ്പെത്ര നേരാ
അങ്ങനല്ല ഇടക്ക് ഇടക്കുണ്ട് ഇപ്പൊ ഇന്നൊക്കെ ഈ സമയത്തക്കെണ്ട ഞാൻ ലീവെടുത്തുക്കാ
എന്തിനാ ലീവെടുത്തേക്കണു
ലീവെടുത്തെക്കാ വെച്ചാല് ആഹ് കുട്ടിയുടെ ഇമ്മേം ഇപ്പേം അപ്പൊ ഓല് ഹജ്ജിന് പോയി വന്നിട്ട് ഓര് പിന്നെ ഓരിപ്പൊ നാട്ടിക്ക് പോയി
ഉം
റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പം ഇന്നലെ മെസ്സേജ് അയച്ചീന് എപ്പോളാ തൊടങ്ങാന്ന് ചോയിച്ച് അപ്പൊ ഞാൻ പറഞ്ഞ് അടുത്താഴ്ച മുതല് തുടങ്ങാ
ഉംഹ്
ഉം
അങ്ങനെ അല്ലതില് പഠിപ്പിച്ചാ പടിയോ എന്റെ മകന് അറബി ഒരക്ഷരം അറിയില്ല
ഏഹ്
പറഞ്ഞെത്ര പറഞ്ഞൊടുത്താലും കുട്ടിക്ക് പിന്നെയത് അറിയില്ല എന്താകാട്ട
ആഹ് എന്താ അറബി പിന്നെന്താ മടിയായി
അല്ലേ ഞമ്മള് പറഞ്ഞൊടുത്ത തന്നെ ഒരു അക്ഷരം അറിയണോല്ലോ പിന്നെ ഇപ്പോ എങ്ങനെയാ ഫോണിൽ ഇരിക്കാന്നാണ് ഞാനാലോചിച്ചെ
ആഹ് എന്റെ ഇപ്പ കുട്ടിക്ക് ഹിന്ദി അറിയാട്ടിപ്പോ ചേർത്തി ഒരു മാസത്തിൽ ഭാഷളോ ഒക്കെ റെഡി ആയി ഹിന്ദി അറിയഞ്ഞിട്ട്ന്നല്ല ഓള് ഇവിടെ ഹിന്ദി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കണ്ണൂരായിരുന്നു
ഉം
കണ്ണൂർത്തെ സ്കൂൾക്ക് അവിടുക്ക് പോയി പിറ്റത്തെ വർഷം ഇങ്ങട്ട് വന്നപ്പോ എല്ലർക്കും ഹിന്ദി പഠിച്ച് ഇവൾക്ക് മാത്രം ഹിന്ദി അറിയു അങ്ങനെ ഞാൻ ഹിന്ദി കോഴ്സിന് ചേർത്തീന് അടിപൊളി ആയി മാഷാ അള്ളാ അഞ്ഞൂറ് റുപ്പ്യയ കൊടുത്തിട്ട്
എന്നാല് ഇപ്പൊ എൻ്റെ മകന് ഇണ്ട് ഹിന്ദി അവിടെ
എവടെ
ഞങ്ങളെ അവിടെ-
ആഹ് ആഹ്
ഇവിടെ അതില്ലല്ലോ
ആഹ് അപ്പൊ എത്രയിലാ ഓന് മദ്രസയില്
ഏഹ്
മദ്റസീല് എത്രയില
മദ്രസയെല് രണ്ടിലാണേയ് ഒന്നും വായിച്ചാനറീല്ലേ.
ആഹ് ആഹ്
ഒരു അൽഫ് ബാഹ് താഹ് പറഞ്ഞ് കൊടുത്താ അഹ് പിന്നെ എന്താന്ന് ചോയ്‌ച്ചാ അത് അറിയില്ല
ആ ആഹ്
ചെലപ്പം പറയും ചെലപ്പം പറയൂല. ഒരു അന്തോം കൂടുതലാണ്.
ഏഹ്
മറ്റേതിന് നല്ല അറിവൊന്നുല്ല എന്നാലും വല്യ കൊഴപ്പല്യ.
ആഹ്.
അറബി എത്ര പറഞ്ഞു കൊടുത്താലു അറിയണീല്ല.
ഏഹ് ഓരോ ലെറ്റേഴ്സ് മാത്രം ഫോക്കസ് ചെയ്ത് പറഞ്ഞു കൊടുക്കും ഫുള്ളായിറ്റ് വേണ്ട.
അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തേ അലിഫ് അയിന് മേലെ ഫത്തഹിട്ട ആ ഈ ഊ അങ്ങനെ അത് മാത്രം പറഞ്ഞൊടുത്തോ പിന്നേം കുട്ടി മറക്കും.
സ്റ്റോറി പറഞ്ഞു കൊടുക്കും സ്റ്റോറീം കൂടി.
അഹ് ക്കെ എങനെ ഇച്ച് പറ്റൂല്ല മോളെ
ഏഹ്.
സ്റ്റോറിയൊക്കെ പറയാം
ആഹ് അങ്ങനെ സ്റ്റോറിയെക്കൂടി പറഞ്ഞ് താ നേരുത്തെ ഏഹ് സ്റ്റിച് ചിത്ര വരച്ച് കൊടുത്തിട്ടോ അങ്ങനെ ഒരു ദിവസം ഒരു ലെറ്റർ മാത്രം റെഡിയാക്കി എടുക്കണം.
ആഹ് അങ്ങനത്തെന്നല്ലേ ഇപ്പോ ഇവല് എൽ കെ ജി യു കെ ജിയും പഠിച്ണ്.
ആഹ്. നമ്മള് എടുക്കല് ആ ഈ ഊ ഒന്നിച്ച് പഠിക്കും. ഫസ്റ്റില്ലേ വാ ഈ ഊ ഒന്നിച്ച് ആദ്യായിട് പഠിക്കുമ്പോ വെറും ആ മാത്രേ പഠിക്കുള്ളു. അപ്പൊ ആന്റെ അസദ്നെ കാണിച്ചൊടുക്കും. അങ്ങനെ കൊറേ പറഞ്ഞൊടുക്കുമ്പോ അതിന്റെ സ്റ്റോറി പറെഞ്ഞൊടുത്തിട്ടാണ് ആ സെറ്റാക്കി എടുക്കുക അങ്ങനെ ആ സെറ്റാക്കിയെടുത്താ പിറ്റേ ദെവസത്തേക്ക് ഈ ആക്കും. ആ യും ഈ യും ആക്കും. ഊ ആക്കും അങ്ങനെ കൊറച്ച് ഒരാരാഴ്ച വരെ ഒന്നൊന്നര ആഴ്ചത്തോളം അ ഇ ഉ ബ ബീ ബു അങ്ങനെ തന്നെ പോകും. പിന്നെ ലാസ്റ്റ് ശരിയായ പിന്നെ ഒന്നിച്ച് ഒരു ദിവസം തന്നെ സാ സീ സു ദ ദീ ദു അങ്ങനെ പോകും.
അയിന് എത്രയാ ഒരു മാസത്തെ കോഴ്സിന്?
അത് വൺ ടു വണിനൊക്കെ നല്ല പൈസ് ഇണ്ട്.
ശരി എന്നാലും-
അത് എത്രയാന്ന് എനിക്കറിയില്ല. ഞാൻ മീമില് നല്ല പൈസ് ഇണ്ട് മീമില് ഞാനെന്റെ കുട്ടിനെ ഞാൻ ചേർത്തില്ല ഞാൻ പഠിപ്പി പ്പിക്കലേ ഉള്ളൂ മീമില് ചേർത്തലൊക്കെ വാ അത്യാവശ്യം വെറുവാണേ എന്തേലും - സി എം ഇ എംസി എം ഇ എം പോയി ഇല്വരെ ല്ലോ അഞ്ഞൂറ്പ്യെടേ ചേർക്കും.
ആഹ് സി എം ഈ എം ല് അഞ്ഞൂറേ ഉള്ളൂല്ലേ
ആഹ്.
ഉം
ആഹ്.
എന്താ കാട്ടാൻ കുറ്റില്ല. പറയ അന്നെ ഞാനാ ഇപ്പതാക്കാ കൊണ്ടക്ക്ണു
അപ്പോ ശരിയാവോടി. സ്റ്റാർട്ടിങ്ങിലേ പ്രശ്നുണ്ടാവുള്ളു ഒക്കെ കഴിഞ്ഞാൽ പിന്നൊക്കെ റെഡിയാവും.
ഉം നിർത്ത- ഒന്ന് നീച്ചാട്ടെ. ഇന്നലെ എന്തിനെ ലൊന്ന് പറ്റുള്ളു
അതെ അന്റെ ബാധ്യതകളൊക്കെ കെയ്ഞ്ഞില്ലേ. ഇനിവിടെ ഫ്രീ ആയി
ആഹ് നല്ല ഫ്രീയ
ആവന്നെങ്ങട്ട് ഫ്രീ.
ആക്കണ അല്ലാതപ്പ നടക്കൂല.
അതെ. ഇത് കയിഞ്ഞണ്ട്ഞാൻ വിളിച്ചാട്ടോ രണ്ട് ഉ ഇന്നാന്നി വേറെന്താ
വേറെന്താ വേറെ പ്രത്യേകിച്ചൊന്നുല്ല
ഉം ന്നാ കട്ടാക്കിക്കളാ നാ വിളിച്ചനി
ആഹ ശരി
ഉം ശരി
കട്ടാക്ക് ഇൻ്റെ ഫോൺ വെ എന്തൊക്കെ അയിക്കുന്നു
ഉം ന്നാ ആയിക്കോട്ടോ